ഹലോ
ഹലോ
ഹലോ ഹലോ കേൾക്കുന്നില്ലേ
അത്
കേക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷൊക്കെ ഹലോ മേഡം എന്തുണ്ട് വിശേഷം ആണല്ലേ വീട്ട് ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു
അതെല്ലെ ഫുഡ്ഡൊക്കെ റെഡിയായിട്ടുണ്ടാവൂല്ലേ
ആഹ് എല്ലാം റെഡിയായി
അതെല്ലെ ഫുഡ്ഡ് കഴിച്ചൊ
ആഹ് കഴിച്ചു കഴിച്ചു
കഴിച്ചുല്ലേ എന്താ സ്പെഷ്യലിന്ന്
ബ്രേക്ക്ഫാസ്റ്റ്ന് ദോശേം ചമ്മന്തി
ഉം ഉം പിന്നെ ഉച്ചക്ക് എന്താള്ളെ
ഉച്ചക്ക് ചോറ് ചോറും കറികളും
അതേലെ വെജിറ്റബിള ഫിഷ്ഇണ്ടാ
ആഹ് നോൺ വെജ് ഉണ്ട്
അതെല്ലെ നോൺവെജ് എല്ലാർക്കും വേണ്ടി വരൂല്ലല്ലേ മക്ക മക്കളൊക്കെല്ലേ
ആഹ് ഒരാള് ഒരാള്
ആഹ് ഒരാളാലെ എന്ത് എന്ത് ചെയ്യണു മക്കള്
കുഞ് ആ യൂ കെ ജി യൂ കെ ജി
യൂ കേ ജി ഇന്ന് പോയിണോ സ്കൂള്ല് പോയോ
ആഹ് പോയി പോയി
പോയില്ലേ ഓരു ഫുഡ് എങ്ങനെ കൊണ്ടോ കൊണ്ടോവരാ
ആഹ് കൊണ്ടുപോവാ കൊണ്ടുപോവാ
കൊണ്ട്പോക അല്ലെ അത് ശരി അവിടെ ഫുഡ് അവിടെ ഫുഡ് ഒന്നുംണ്ടാവില്ല ഇ യാ
ഇല്ല ഇല്ല
യു കെ ജില് ഫുഡ് ഉണ്ടാവൂല ഇവിടെ ഇല്ലേ ഓ അത് ശെ രി അവിടെ ഇല്ലല്ലേ
ആഹ് ആഹ്
അയ് ശരി പിന്നെ എങ്ങനെ ഓ ഓഹ് ഓഹ് അയ് ശരി അപ്പൊ ഉച്ചക്ക് ഓൽക്കുള്ള ഫുഡ് ഡും കൊടുക്കണല്ലെ സ്നാക്സും വേണ്ടേ
വേറെ സ്നാക്ക്സ് വേണം
സ്നാക്സും വേണോല്ലേ അത് ശരി ഓര്ക്ക് എങ്ങനെ ഓര് വണ്ടിലാ പോവല്
ആഹ് അതെ സ്കൂൾബസിന് വിടുവാ
ഓഹ് സ്കൂൾ ബസ്സ് കൊറെ ദൂരം ഉണ്ടാവുവായിരിക്കുല്ലേ
ഇല്ലടാ കൊറച്ച് കൊറച്ച്
കുറച്ച് ദൂരംല്ലേ ഓഹ് ഓഹ് കുഴു ഒപ്പരം കുട്ടികളൊക്കെ ഉണ്ടാവുയാരിക്കൂല്ലേ പോവാനേ ണ്ടല്ലേ ഓഹ് അയ്ശരി ഓ ശെരി പിന്നെ എന്താ വീട്ടിലെയല്ലാരുല്ലേ
ആ വീട്ടില് ഞാന് കുട്ടി ഹസ്ബന്റ്
ഓ സ്വന്തം സ്വന്തക്കായിട്ട്ള്ള വീടായിരി
അല്ല അല്ല അല്ല റെന്റ് റെന്റ് സ്വന്തം വീട് അവിടെ അമ്മേ അമ്മായി അച്ഛനും അമ്മേ അവിടെ താ
ഓ അയ്ശേരി ഏ ആ നിങ്ങള് സ പ്പറേറ്റായിട്ടേക്കുല്ലേ ജോലി എനേലും ചെയ്യുന്നുണ്ടോ
ഇല്ലല്ല ഒണ്ടായിരുന്നു ഇപ്പയില്ല കല്യാണം കഴിഞ്ഞപ്പയില്ല
അതേല്ലെ ഇപ്പൊ ഹൗസ് വൈഫായിട്ടങ്ങനെ പോവുന്നുല്ലേ അയിശരി ഈ കല്യാണം കഴിഞ്ഞാലുള്ളപ്പ എല്ലാരെ അവസ്
ആ ആ അതെയതെ കല്യാണം കഴിഞ്ഞാണോ മാരീഡാണോ?
ഓ മേരീഡാണ് ഞായി ക്കുണ്ട് ഇപ്പൊരു മൂന്ന് വയസ്സായ മൂന്ന് വയസ്സായിട്ടില്ല അവനയിന്ന് രണ്ട് മാ സം കൂടിറ്റൊള്ളൂ ആ അപ്പൊ അങ്ങനെ ക കല്യാണത്തിന് മുന്നേ പോയിയാരു ന്നു ഇപ്പൊങ്ങനെ വീട്ടില് ഹൗസ് വൈഫായിട്ട്ങ്ങ് നിക്ക്ണ് ഇഞ്ഞിപ്പൊങ്ങനെ അംഗവാടിയിലൊക്കങ്ങട് പറഞ്ഞയിച്ചിട്ട് വാണം എനിക്ക്പ്പൊന്ന് പൊഹവാന്ന് വിചാരിച്ചര്ക്ക്യാ
ആ വാ ഉവാ മുത്തോ ആ സമയം കൊണ്ട് വരാൻ പറ്റൊ വേറെ ആളുകളൊണ്ടോ വീട്ടില്
വീട്ടില് ഉമ്മണ്ട് അല്ലാതെ വേറാരുല്ല പിന്നെ ന മ്മള് നമ്മളെ ഒര് ഉം അതെന്താ അറിയൂല്ല അത് ഞാൻ ഇതുവരെ അങ്ങനെ കല്യാണം കഴിഞ്ഞേനെഷം പോയിട്ടില്ല. എന്താവോ എന്താ അറിയില്ല പിന്നെ ഈ ആൺകുട്ടിയേക്ക് പിന്നെ എപ്പഴും ആ മോല്ക്ക്‌ ഇമ്മാരെ വേണവ അവന് സാധാരണങ്ങനെ നിക്കൂലയിന്
ഞാനു ഈ പറഞ്ഞ പോലെ ആ ഞാനു ഈ പറഞ്ഞ പോലെ അങ്കമ്പാടി വിട്ടിട്ട് പോവാനൊക്കെ ഓർത്താര്ന്നു പക്ഷെ പോവുല്ലാ. ആ സമയം വെരുമ്പം ഞമ്മളാരത്തും സ്റ്റേജ് അടുത്ത സ്റ്റെപ്പ് നമ്മള് ചിന്തിക്കും അവോണ്ടും പോവൂല്ലാ ഇതുവരെ ഇങ്ങനെ ഇരിക്കാ അതുകൊണ്ട്
ഓ ഞാനിപ്പങ്ങനെ വിചാരിച്ചോണ്ട് കുത്തിരിക്കേനി ഇപ്പ എന്താ ആവോ എന്താറിയില്ല അതേല്ലേ ഓ അയ്ശരി എല്ലാ ഇന്നോട്പ്പൊ ഇന്റെ ഫ്രണ്ട്സളൊ ക്ക പ്രയ്ന്നത് ഇങ്ങനെ തന്നേണെ ജോലിക്ക് നമ്മള്ങ്ങനെ പോവാ പോവാന്ന് പറയും മ ക്കളെ സ്കൂള് ഇപ്പൊ പോയോരു വരെ ഇപ്പോ ഒരു വർഷം പോയികാണ്ട് പിന്നെ നിർത്തി എല്ലാമ്പാടെ താങ്ങാൻ കയ്യൂല്ല വരെ പഠി കുട്ടിയളെ പഠിപ്പിക്കും വാണം ഞമ്മള് രാവിലെനീച്ച് വൈന്നേരം വരെ പോവുമാണം വീട്ടിലെ ജോലിയുട്ക്കണം എല്ലാവാടെ കഴിയ്യുന്നില്ല ഇപ്പ രണ്ടു മൂന്ന് പേര് നിർത്തിപ്പൊ
ആതെ കഴിഞ്ഞോസക്കൂട്ടി ഞാന് ഇന്റർവ്യു അറ്റൻഡെയ്ത് അതിലെല്ലാം പാസ്സായി യോ പക്ഷെ എനിക്ക് സമയം കൊണ്ട് പറ്റൂലാ ഓ അതൊണ്ട് ക്യാൻസലെയ്തു സാറെ വിളിച്ച് ക്യാൻസലെയ്തു
ആണല്ലേ അയ്ശരി എല്ലാ ബുദ്ധിമുട്ടാല്ലെ ഓ കല്യാണം കയ്യുന്നേനെ മുമ്പാണെങ്കി ഞാനിങ്ങനെ നടക്ക്യായിരുന്നു
ജോലിക്ക് പോവാ എല്ലാപറ്റും പിന്നെ എല്ലാരും നോക്കണ്ടെ പിന്നാ കാര്യങ്ങളും നോ
എന്തോരു കഥല്ലെ എന്താ വീട്ടില് എന്നാ വീട്ടില് വീട്ടിലെ വിശേഷൊക്കെ സുഖാരിക്കുല്ലേല്ലല്ലെ
ആ സുഖം ആ മഴക്കാലവല്ലേ പൊറത്തറങ്ങാൻ ഉം
ഉന്നെ നല്ല മഴയാരിക്കൂല്ലേ
ആ മഴക്കെയാണ്
ഉം അയ്ശരി ഇവിടങ്ങനെ മഴൊന്നുല്ലാ എന്നും ആഹ് പണിയൊക്ക കഴിഞ്ഞു കുള്ച്ചിങ്ങനെ കുത്തിരിക്കയാ
ആ ആ
ഉം ഉം നേരത്തെ കഴിഞ്ഞുന്ന് പണി പിന്നെ ഇവിടെ ആണെങ്കിലും മഴ അങ്ങനെ ഒന്നുല്ല പിന്നെ രാ രാവിലെ ഒത്തിരി മഴയ്താരുന്നു
ഉം
നല്ല വെയിലറച്ചു ഉം ഇപ്പൊ തോരട്ടതൊക്കെ ഇപ്പൊ ഞാൻ എട് ത്തത മഴന്റെ പാറ്റില് കണ്ടാണ് ഇപ്പത ന്ന് ഒന്നൂടി വെയിലറക്കണ് ഉം ഉം എന്താങ്ങളു പാത്രം കഴുകാണോ?
ആ അതെ അതെ ആ രാവിലത്തെ ആ കടപ്പകളെല്ലാം കഴിഞ്ഞപ്പോ ഇനി ന്നും കൂടിണ്ട് പെന്റിങ്ങ് ഇത് അടുക്കളയില കഴിഞ്ഞിട്ട് വേണം പെര തൊടക്കൻ
ഓ അയി ശരി മറ്റേ കാര്യ സൗകര്യത്തിനനുസരിച്ച് എടുത്താ മതിയല്ലോ ഹസ്ബൻഡ് എന്താ നാട്ടിലുണ്ടാ?
ആ ഉണ്ടണ്ട് ഇവിടെ കമ്പനിയിൽ വർക്കു ചെയ്യുവാണ് ആ പോയി പോയി ഒമ്പതാമ്പഴേക്കും പോണം പഞ്ചിങ്ങ് ഉള്ളതുകൊണ്ടേ ഒമ്പത് മണിക്ക് വരണം
ആ അത് ശരി എന്നാ പിന്നെ അലക്കലു എല്ലാം കഴിഞ്ഞോ?
അലക്കാൻ ദേ ഇട്ടിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഇനി വിരിക്കണം
ഓ മെഷീൻ ആവുലേ
ആ അതെയതെ
ഉം പിന്നെ എന്താ പറയാ എന്താ വീട്ടില് കൃഷികളൊക്കെ ഓ ഇവിടെ അലക്കലൊക്കെ കഴിഞ്ഞു ഓ
ഉം
ഉം ഉം എന്താ വീട്ടില് കൃഷികളൊക്കെ ഇണ്ടോ?
ഇല്ലഡാ കൃഷിയൊന്നുല്ല ഉ ഉം ചെടികൾ അത്യാവശ്യം
അത്യാവശ്യല്ലെ അത് ശെരി ആരാ ഉണ്ടാക്കുന്നത് നിങ്ങളു തന്നെ ആയിരിക്കുല്ലേ?
ആ അതെ ആ അതു തന്നെ
അതെല്ലെ അത് ശരി ഓ ഇപ്പൊ അപ്പോ ഫ്ലോറില്ലായിരിക്കും ക്കൂലേ
ആ അതെയതെ അതെ
ഉം ഉം ഉം പിന്നെ എന്താ ഓ ആ ആ ഒന്നാമത് ഇന്നിപ്പോ മഴയും അല്ലേ ഓ ആണല്ലേ ഈ വാങ്ങുന്ന ചെടി ആകുമ്പോ അങ്ങനെ ആയിരിക്കൂല്ലേ?
എല്ലാ അതെ നമ്മള് നോക്കണ പോലെയിരിക്കും അതാവുമ്പോ കൊറേ കൂടി കെയർ ചെയ്യണം
ഓ ആ ഞാൻ ആ എന്താണ് ഞാൻ പറയുന്നത് നാച്ചുറൽ ആയി ട്ടുള്ളത് ഇവിടെ വീട്ടിലൊക്കെണ്ട് ഇഷ്ടം പോലെ അപ്പൊ അതായിട്ട് ഉമ്മി ഇങ്ങനെ ചെടി ചട്ടിൽ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കുന്നതു കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നോക്ക ട്ടോ ഒന്നും ഇല്ല അയ്മ്മല് അത് തന്നെത്താൻ അങ്ങനെ ഉണ്ടായി വരിണ്ട് ചെടിച്ചട്ടിലായോണ്ട് പിന്നെ വല്യ കൊഴപ്പല്ല ആദ്യ അതെ അതന്നെ അങ്ങനോരു പ്രശ്നം ഒന്നും ഉം ആ ആ ഈ പുറത്ത നിന്ന് വാങ്ങുന്നതാവുമ്പോ നമ്മള് കൂടുതൽ നോക്കണോന്നു തോന്നൂന്നു
ആ നമ്മള് ശ്രദ്ധിക്കണം എപ്പഴും പിള്ളാരെ നോക്കണം തു പോലെ ശ്രദ്ധിക്കണം അതെ പൈസയൊക്കെ കൊടുത്തു മേടിക്കണല്ലേ ഉം ഞങ്ങളീ ഭംഗിക്ക് വേണ്ടി ചുമ്മാ മേടിച്ചതാ അപ്പൊ അതിന കെയർ ചെയ്യണം അല്ലെങ്കി എന്തോരം പോയി പോയിട്ടുണ്ട് പത്തെണ്ണം വെച്ച് കഴിഞ്ഞാ ഒരു മൂന്നും നാലെണ്ണം കിട്ടും പിന്നെ അവിടെ ഉണ്ടോ അവിടെ? ഉണ്ടാവും.
ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രേ ഉള്ളൂ വാ അല്ലാതെ വീട്ടിൽന്ന് അങ്ങനെ വാ അല്ല കടയിൽന്ന് അങ്ങനെ വാങ്ങുന്ന ഐറ്റംസ് ഒന്നും ഇല്ലാതൊക്കെ പൊതുവേ കുറവാ
ആഹ
നല്ലവണ്ണം പൊതുവേ കുറവാ ഇവിടെ അങ്ങനെ വാങ്ങലല്ലോ പുറത്തനിന്ന് സാധനം തന്നെ വേ
ആ
ആ നമ്മള ഇങ്ങനെ ഫ്രെണ്ട്സോഡെക്കെ പോകുമ്പോ അവിടുന്ന് കിട്ടും ചെടികൾ ഒരു വാങ്ങിക്കുന്നൊക്കെ ഉണ്ടാവും മതി ചെറിയൊരു കഷ്ണം ഒക്കെ വാങ്ങിയാണ് ഇവിടെ കൊണ്ട നടും അങ്ങനെയൊക്കെ ഉണ്ടായി പിടിക്കും ഹെ പിന്നെ വീട്ടില് കൃഷിയൊന്നുമില്ലലെ അത്ശരി എം ഇവിടെ കൃഷി ഏയ് ഒത്തിരി ചെറുത് ചെറുതൊക്കെ ഇങ്ങനെ മുളക് വഴുതന വെണ്ട പയർ അങ്ങ നെ ഒക്കെയായിട്ട് ചെറതായിട്ട് അടുക്കള തോട്ടായി
ചീരയൊക്കെ ആ ചീരയൊക്കെ ഇവിടെ ചീരയക്കെ ഇല്ലേ കേട്ടട്ടണ്ടോ? വേലിച്ചീര വേലിച്ചീരന്നൊക്കെ കേട്ടട്ടണ്ടോ?
ഇല്ല ഓ പച്ച ചീര ഒക്കെ കേട്ടാണ് പച്ചയും ചോപ്പുള്ള കേട്ടണ് വേലി
ആഹ അത് വള്ളി പോലെ പടർന്നു വരും.
അത് സാമ്പാർ ചീരല്ലേ?
അതേതാ? ഹ ഹ ഓരോന്നിനും ഓ ഓരോരുത്തർക്കും അതല്ല ഓരോത്തർക്കും ഓരോത്ത പേരല്ലേ അതായ
ഇല്ല ഞാൻ ഇന്ന് വരെ ഞാൻ ഇന്ന വരെ സാമ്പാർ ചീര കണ്ടില്ല ഞാൻ ഈ ഫോണില് ഓരോ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണും അതും അതേമാതിരി വള്ളിമേലെ പടർന്നു പിടിക്കുന്ന
ആഹ ഇത് പേലിൽ നമ്മള് കൊത്തി ഒടിച്ച് ഒക്കെ വെക്കില്ലേ അതാണ് വേലിച്ചീര മുട്ടയക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കൂല്ലേ?
അത് സ ഒരുവിധം ചീരകളൊക്കെ മുട്ടയിട്ട് വെക്കാറുണ്ട്. ആ എനിക്കിനി എനിക്കിനി വേലി ചീരന്ന് പറയുന്ന ആ കം പോലെ എങ്ങനെ ഉണ്ടായിട്ടുള്ളതാണോ നിങ്ങൾ പറയുന്നേ
ആഹ അതിപ്പോ കായ്ക്കുണ്ട് ചപ്പോ വെള്ളായോ അങ്ങണ്ടൊക്കെ
ആ ചെറി ചെറി ചെറി ചെറിയ കുഞ്ഞി കുഞ്ഞി കായകളാ
ആഹ കുഞ്ഞത്. ഇത് വല്ല പൊക്കത്തി വരുന്നേ നമ്മള് വെട്ടി ചേർത്തു ഒടിച്ചു നിർത്തും ഉം. ആ
ഓ അയ് ശരിയാ മനസ്സിലായി അതൊക്കെ ഇവിടെ ഉണ്ട് ഓ അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ ചീരന്റെ പേരെന്താ അറിയില്ല.
ആ ഓരോരുത്തർക്കും ഓരോത്തടത്തും ഓരോ ഇതല്ലേ അതായിരിക്കും.
ആ അതെ അതെ അതെ അയ് ശരി അതായിരിക്കും വേലി ആ ചീ ആ പേര് ഇത് ആ ചീരന്റെ പേര് ഇതുവരെ ഞാൻ കേ ട്ടില്ല ചീര ഇവിടെ ഇണ്ട് ചീര ഇവിടെ ഉണ്ട്. ഉം അതേമാതിരി സാമ്പാർ ചീര ണ്ട് വള്ളിമ്മൽ ഇങ്ങനെ പിടി ച്ച് ഇങ്ങനെ കയറന്നാ അത് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയില ഒക്കെ കണ്ടത് ഫോണില് ഈ കു ക്കിങ് ഈ വീഡിയോ ഓക്കെ ആയിട്ട്. ഞാനിന്നുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം കണ്ടതായിരുന്നു. സാമ്പാർ ചീരന്നാ അതില്ഇങ്ങനെ പറയാ സാമ്പാർ ചീര ഞമ്മളിന്ന് വരെ ജനിച്ചതിന് ശേഷം തന്നെ കണ്ടില്ലാ.
ആ നമ്മളർക്ക് സാമ്പാറിൽ ഇടുല്ലല്ലോ ചീര അത് ഏത് ചിരയാന്നോർക്കും.
ആ അതെ അതാ പറയ് ന്നെ സാമ്പറിലിടില്ല ചീര, അതാ പിന്നെ പിന്നെ എങ്ങനയാ സാമ്പാറ് ചീര എന്നുള്ള പേര് അയിനു
ഹ ഹ ഹ ഹ അതെയതെ വേലിച്ചീരാന്ന് പറഞ്ഞ വേലിലുണ്ടാവുന്നാന്ന് ഓർക്കാം.
ആ ഇന്ന ആയിക്കോട്ടെട്ടോ എന്ന ശെരിയേ ഓക്കെ.